ഹലോ ആഹ് എന്ത് പറ്റി കട്ടായിപ്പോയി
ആഹ് കട്ടായിപോയി റൈഞ്ചില്ലായിരിക്കും
ആഹ് ഓക്കെ മഴയല്ലേ അതകൊണ്ടൊക്കെരിക്കും അങ്ങനെ കോഴിയുടെ കാര്യല്ലേ പറഞ്ഞെ, അങ്ങനെ താറാവുണ്ടോ
ആഹ് താറാവണ്ടായിരുന്നു. താറാവിനെ എല്ലാം പട്ടി പിടിച്ചണ്ടോയി
അതിനെയും പട്ടി പിടിച്ചൊണ്ടോയാ
ആഹ് ഭയങ്കര പട്ടിശല്യാൺന്ന്
ആഹ് ആഹ് അവിടെ പഞ്ചായത്തുകാരൊന്നൊന്നും ചെയ്യത്തില്ല, പട്ടീനെ ഒന്നും ചെയ്യാൻ
ഇല്ല, പട്ടിനാ ഒന്നും ചെയ്യാൻ പാടില്ലന്നല്ല ഇപ്പൊ പറിയത്
ആഹ് തോനെ താറാവ്ണ്ടാരുന്നോ?
ആഹ്
കുട്ടി ഇടുന്നതാ
ആ മുട്ടിടുന്നദ്
ആഹ് ആഹ് അഹ് അഹ് ആഹ് ആടൊന്നും ഇല്ലല്ലേ
ആട് യം ആടില്ല പിന്നെ വീട്ടില് ഞങ്ങ ആദ്യം താമസചോട്ത് ഒരാട് കു ട്ടിയുണ്ടാർന്ന്
ആഹ് ആഹ് ആഹ്
ഉം
അയ്ന കൊടുത്തോ?
ആഹ് അതിന കൊട്ത്ത് അതിനാ അറ് പിന്നെ നെയ്യെട്ടിറ്റെട്ടി അറ്ത്തയ്നെ
ഓ ഓ അല്ല പെൺകുട്ടി ഇല്ലാരുന്നോ?
ആപെണ്ണെന്നെണ് അർത്തദ് പിന്നാ ഞാൻ ആ പെണ്ണിനർത്ത് പെണ്ണ് ഒരു കുട്ടിണ്ടർന്ന് അയ്ന്
ആഹ് ആഹ്
അപ്പ അതിന അർത്ത് പിന്നെ ഞങ്ങ അവിടുന്ന് വീട് മാറിപ്പോന്നേ
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പാ നെയ്യത്ത് ചെയ്തിട്ടുണ്ടായി ഒരു ആടിനെ വേട്ച്ചു പോ തന്നന്നെനിക്ക് ഉമ്മച്ചി നെയ്യത്തെയ്തിട്ട്ണ്ടായ്ന് അപ്പ ആട് പിന്നെ വേടിക്കാൻ പറ്റില്ലോള്ള ആടിനണ്ട് മേച്ചിട്ട് അറുത്ത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അയിന്റെട വീട് മാറ്റോ എന്തൊക്കെ വന്നപ്പേ
ഓ ഓ
വാടക വാടക വീട്ടിക്ക് പോവാൻ വേണ്ടി
ആ അവിടെന്ന് മാറിയപ്പം ഉം ഉം
ആഹ് ആഹ് ആശുപത്രി കേസൊക്കെ ആയപ്പ അവിടന്ന് മാറിയേ
ഓ ഓ ഓ
ഉം
എന്ത്‌ പറ്റി
അല്ല എനിക്ക് ചർപ്പത്തിലൊരു വയ്യായിക വന്നത
ആ ആ ആ ഇപ്പൊ ഓക്കെ ആയോ
ആഹ്
ഓ അപ്പ നിയ്യത്ത് ചെയ്തതല്ലേ
ആഹ്
ആനിങ്ങള് ഒരാളെ ഒള്ളോ അതോ സഹോദരനും സഹോദരിയൊക്കെ ഉണ്ടോ
അല്ല എൻക്കൊരുത്താത്തയുണ്ട്
ആഹ് ആഹ് ആഹ്
ഉം ആളിപ്പ കല്യാണം കഴിഞ്ഞ് എല്ലാ ആൾക്കും വൃത്തണ്
ആഹ് ആഹ്
ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ കൂടെ
ആ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടോ?
ആ രണ്ടു പേര് രണ്ടു ഒരാൺകുട്ടിയും പെൺകുട്ടി
ആഹ് ആഹ് ആ ആഹ്
മോള് മോനിക്ക് ന്തേ അടുത്ത മാസം ഒരു വയസാവും
ഓഹ്അത്രേ ഉള്ളൂ
ആഹ പിന്നാ മോള്ക്ക് ഏഹ് ജൂലൈല് പതിമൂന്ന് വയസ്സാവും
ആഹ ആഹ് ആഹ
ഉം
നാട്ടിലൊന്നും വരക്കില്ല
നാട്ടില് ആഗസ്റ്റില് വെരും
ആഹ് ആഗസ്റ്റില് ഉം അവർക്ക് അപ്പഴാണോ വെക്കേഷൻ
ആഹ് അവര് ആ സമയത്താണ്‌
ഓഹ് ആ സ്ഥി സ്ഥിരായിട്ട് അവിടെ നിക്കാണോ അതാ വെക്കേഷന് അങ്ങനെ പോവോ
ആ വെക്കേഷന് മാത്രമേ വരൊള്ളൂ ഇന്നിട്ട് ഒരു രണ്ട് മാസം അങ്ങാണ്ട് നിന്നിട്ട് പോകും
ഓഹ് ഓഹ്
ഉം
ഇവിടെ നിക്കൊതോ ഹസ്ബന്റിന്റെ വീട്ടില് നിക്കോ
ഹസ്ബൻന്റീന്റെ വീട്ടില്
ആഹ് ആഹ് ആഹ്
ഇപ്പ വൈക അതെ അതെ അടുത്ത് തന്നെയാണ്
ആഹ് ആഹ് ആഹ് അങ്ങനെ ബ്രദേഴ്സ് ഒന്നും ഇല്ല
ഇല്ല ബ്രദറൊന്നുംല്ല അതിന്റെ വെഷമം നല്ലോണംണ്ട്
ഉം സിസ്റ്ററെ പോലെ ആവൂലല്ലോ ബ്രദറ്
ആഹ ബ്രതർ ബ്രതർന്ന സി സിസ്റ്ററ് സിസ്റ്ററിനാണല്ലോ
ഉം
ഇങ്ങള് മറ്റേ ഇത്തായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാ
ഇല്ലില്ല ഒരു മൂന്ന് മൂന്ന് വയസിനൊ ഉള്ളു
ആഹ് ആഹ് ആഹ്
ഉം
എന്ത് എന്തോ പഠിച്ച എന്താണ്
ഇത്താത്തെേ
അല്ല നിങ്ങള്
ഞാന് കൊറേ ഒന്നും പഠിച്ചിട്ടില്ല കുറച്ച് പോയൊള്ളൂ സ്കൂളില്
ആഹ ആഹ ആഹ പിന്നെ
പിന്ന ഇയാള് എന്തോലം പഠിച്ച്
ഞാൻ ബി ടെക്ക് ആണ് പഠിച്ചത്
അതെ അപ്പ ജോലിണ്ടാ
ജോലി ബീ ടെക്കിന്റെ പരമായിട്ടുള്ള ജോലിയൊന്നും കേയറിയില്ല അല്ലാണ്ടൊക്കെ ജോലിൽ കയറിയായിരുന്നു ഇപ്പൊ ചെയ്യ്ണില്ല
ഉം
ഇപ്പൊ ഇങ്ങനെ വേറെ ഇപ്പം നാ നോക്കുന്നക്കെ ഉണ്ട് ഒന്നും സെറ്റ് ആവുന്നില്ല എന്നങ്ങോട്ട്
ഉം
ഇപ്പൊ ഇങ്ങനത്ത് ഇന്നും കുടിച്ചൊക്കെ വീട്ടിലിരിക്കാെ
ആഹ ഉഹ
ഉം ആഹ ആഹ ആഹ
പുട്ടി ആഹ
ആ പള്ളിൽ എത്രല്ലോ ഒന്നില്ല അറിയില്ല
ആഹ
ആഹ് ആ് ഇപ്പൊ ഇപ്പൊ പള്ളിറ പള്ളി അടക്കാറായിട്ടുണ്ടല്ലയോ എണിക്കറൻ
ആഹ അന്ന്െ
ആഹ ആഹ് ആഹ് ആഹ
ഉം ഒരു ഏഴ് മണിക്ക് തുടങ്ങും
ആ ഏഴ് മണിിക്ക അടങ്ങും ഉ എത്ര മണി വരെ കാണും
ഒരു പത്ത മണി വരെങ്ങാണ്
ഓ വെക്കേഷൻ ആയൊണ്ട് അത്രയും നേരം കാണും
ആഹ് പിന്നെ സ്കൂൾ തുറന്നാല് അത്ര വച്ചാ ഹാരജക്ന്ന് തോന്നുന്നു
ഉം എത്രയൊട്ട് മണിവരെ ഉണ്ടാവും
എട്ട് മണി വരെ ഉണ്ടാവും പിന്നെ സ്കൂ
ഉം ഉം ഉം ഉം ഒരു നേരം ഉണ്ടാവോള്ളോ വെക്കേഷന്
ആ
ഒരു നേരമേ ഉണ്ടാവോളാ വെക്കേഷന്
ആ രാവിലെ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ റെയിഞ്ച് പോയെന്ന് തോന്നുന്നു ഹലോ ഹലോ